നന്നകൊണ്ടിരിക്കുന്ന പര് പരിവാടി ഇത് അവസാനത്തതാണ് ട്ടൊ.
എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല?
സോറി സോറി അതിവ്ടെ പറഞ്ഞതാണ്. താ താങ്കൾക്ക് സുഖമാണെന്ന് കരുതുന്നു. എന്താണ് ഇപ്പോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ ഞാൻ ഇവിടീ ഒരു ഒരാള് വന്നിട്ട് എന്നോട് ഇവിടെ തീവണ്ടി പോവാൻ സ്ഥ സാധ്യത ഇണ്ട് ഇന്നൊക്കെ പറഞ്ഞിട്ട് കൊറ്ച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞരേന്നു. അവരുടെ വിചാരം ഞാന് ഇതി കൂടെ ഒരു പുതിയ പുതിയ ഒരാളാണ്ന്നാണ്
ഓ അദ്ദേഹം താങ്കളെ ഒന്ന് നേ ഭീഷണിപ്പെടുത്താൻ നോക്ക്യ
അതെ അതെ അതെ. നമ്മൾ ഈ ആദ്യ നമ്മളി ഇവിടെ ഈ കൊള ത്തിൽ കുളത്തില് തവള കുട്ടികളുടെ മാരി അത്രത്തോളം പരിചയമാണ് നമുക് ഇവെടെ.
താങ്കൾ അദ്ദേഹത്തോട് പറയണം. എന്നെ പെറ്റിട്ടത് തന്നെ റെയിൽവേ റെയിൽവെ മെക്കാണ് പറഞ്ഞള. ആ അയാക്ക് പരിചയ ഇണ്ടാവുല്ല അന്നെ.
പിന്നെ വയസ്സായ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പം ചെലപ്പ അവർക്ക് അതൊരു പ്രശ്നായി തോന്നു. എന്താണ് ഈ തിരിക്കുഞ്ഞൻ എന്നോട് പറയുന്നത് ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാലം ജീവിച്ച പരിചയം ഉണ്ടല്ലോ
ഓ ഈ പൊടി എന്താണ് സംസാരിക്കുന്നത്ന്നല്ലേ
ഇത്തരത്തിലുള്ള പൊടിക്കുട്ടികൾ വകതിരിവല്ല അവക്ക് കൊതിയെത്തിയിട്ടുണ്ടാവില്ല പച്ച പോലും ഇങ്ങെ വലിയ ആൾക്കാരോട് ചാടിക്കാരോ എന്താണ് ഈ കാലത്തിന്റെ പോക്ക്ക്കെ ഓൽ പറയില്ലേ
ഉം അല്ല താങ്കളുടെ പൊടിക്കേസുകളൊക്കെ എന്തായി ഇപ്പോ
പൊടിക്കേസുകളൊക്കെ ഞാൻ അങ്ങനെ വിട്ടു അതെന്താ വെച്ചാല് നമ്മള് ചില വിഷയങ്ങൾ നമ്മള് അതിനെ എതിർത്തിട്ട് കാര്യല്ല നമ്മള് രണ്ട് കൂട്ടത്തില് സംസാരിക്കുകയാണെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മള്
നമ്മൾ
ഏഹ് അതില് സത്യം പുറത്ത് എത്ത വരണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം അല്ല ഒരു ടീമ എന്തായാലും ഞങ്ങള് തോറ്റ കൊടുക്കൂല ഞങ്ങൾക്ക് ഞാ ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന് പറയുന്നത് പോലെ ആ വാശയിൽ നിൽക്കുന്നവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല
അതുകൊണ്ട്ത് ശരിയാണ് നമ്മൾ സംസാരിക്കുന്നവരെ നമ്മെ സംസാരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം മാത്രമാണ് നമ്മൾ സംസാരിച്ചാൽ മതി അല്ലാത അനാവശ്യമായി ഓലെ ഒച്ചിം ബിളീം കേൾക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് ഏഹ് കാരണം ഇപ്പൊ ഒരു സെക്കൻ് നഷ്ടപ്പെടുത്താല അത് പിന്നെ തിരിച്ചു കിട്ടല എത്ര ഉുപ്യ കൊടുത്താലും തിരിച്ചു കിട്ടൂല ആഹ് എന്ന് എറെ ഒരു അദ്ധ്യാപകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു
അതെ നമ്മുടെ സമയം എന്ന് പറഞ്ഞാ ഒരു അമൂല് അമൂല്യമായ സമ്പത്താണ് ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ ഓരോ കഴിഞ്ഞു പോയ സമയങ്ങളും നഷ സെക്കൻഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടുക കൊണ്ടിരിക്കയാണ് ഇഞ്ഞൊര് ഒരിക്കല ജീതത്തിത്തില് തിരിച്ച കിട്ടൂല
അതെ അതെ ഏഹ്
അപ്പൊ പിന്നെ ഞാൻ ആ വിഷയങ്ങളൊക്കെ അങ്ങോട്ടാണ് ഒഴിവാക്കി
അതെ പണ്ടാരോ പറഞ്ഞു ഞ്ഞതുപോലെ സമയം വാളിനെ പോലെയാണ് നീ അതിനെ വെട്ടിയില്ലെങ്കിൽ അത് നിന്നെ വെട്ടും യെസ് അതെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് താങ്കൾ ഈ ഒരു പഴഞ്ചൊല്ലി ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
ആഹ ഞാന് കൊറച്ചൊക്കെ വിദ്യാഭ്യാസംണ്ട് എനിക്ക്
തങ്കൾ ഭയങ്കര വിദ്യാഭ്യാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ എന്ത് എന്ത് വിദ്യയാണ് ഇ ഇപ്പോൾ നിലവിൽ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നത്
ഞാന് എല്ലാ വിഷയങ്ങളും പഠിച്ചുണ്ടിരിക്കുന്നുണ്ട് അഥവാ നമ്മുടെ ലോകത്തില നമ്മള് പല വിഷയങ്ങ എടുക്കുകയാണെങ്കിൽഇല്ല ഈ ചെല വിദ്യാർത്ഥികളൊക്കെ വെറും ഒരു ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ കഴിവ് തെളിച്ചു കൊണ്ടിരിക്കുവ പക്ഷെ നമ്മള നമ്മുടെ രീതി അങ്ങനെയല്ല നമ്മള എല്ലാ മേഖലയിലും പോവും നമുക്ക് രസ സ് തന്ത്രമാണെങ്കിൽ അങ്ങനെ ജീവശാസ്ത്രമാണെങ്കിൽ അങ്ങനെ രാഷ്ട്രമീമാംസയാണെങ്കിൽ അങ്ങനെ ഏ പിന്നെ ഭൂമിശാസ്ത്ര ആണെങ്കി അങ്ങനെ ന്നെ ആധുനിക മോഡേണ്‌ ശാസ് ത്രങ്ങളാണെങ്കി അങ്ങനെ പിന്നെ ഗണിതശാസ്ത്രം അ തും അങ്ങനെ ഇതെല്ലാം നമ്മള് പഠിക്ക്ന്ന്ണ്ട്
അപ്പോൾ താങ്കൾ അങ്ങനെ അങ്ങനെ പലതും പഠിക്കുന്നുണ്ടെന്നർത്ഥം അപ്പോൾ അതെ അമ്മള് ന്ന് സകലകലാ വല്ലഭനാ ഓക്കെ താങ്കളൊരു കോറി കുഴിച്ചത്പോലെ പരത്തി കുഴ്ച്ചിരിക്കുകയാണല്ലേ താങ്കൾക്കെന്ത്‌കൊണ്ട് അത് ആഴത്തിൽ കുഴിച്ചൂടാ
അത് അതൊരു കൺസെപ്റ്റാണ് അതവാ ചെലോര് പറയും പരത്തി കുഴിച്ചിട്ട് കാര്യല്ല ആഴത്ത് കുഴിക്കണംന്ന് പക്ഷേ നമ്മട് ഏ അത് ഈ കുഴൽക്കെണറിന്റൊക്കെ പോലേണ് നമ്മള് കെര്തും ആഴത്ത് കുളിച്ച കുഴ്ച്ചാൽ ചെലപ്പോ വള്ളം കിട്ടും പക്ഷെ അതിന്റെ യാഥാർത്യം എന്താന്നെച്ചാല് നമ്മക്കറിയാലോ ആ കാണാന്ള്ള ഭംഗിം അയ്ന്റോരു ആഹ് ശെരിക്ക്ള്ള സ്വാധീനം കിട്ടണന്ന്ണ്ടെങ്കി ഒര് കൊളം പോലെ ആഴം വാണം പരപ്പും വാണം ന്നാലേ അയ്ല് അറങ്ങി ആസ്വധിക്കാൻ പറ്റോള്ളൂ മറ്റേത് അർഞ്ഞാ വെറും വെള്ളം കിട്ട്ണോരു ത് മാത്രണ് പ്പ ഞാന് ഒരാ കൺസെപ്റ്റ്ള്ള ആളായോണ്ടന്നെ ഞാനതിനേണ് കൂട്തല് പ്രൊമോട്ട്യ്യ്ണത്
ത് എന്നാൽ നല്ല ഒരു കൺസെപ്റ്റ് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ഏ താങ്കൾ ന്തെക്കെ പഠിക്ക്ന്നത് ഞ ഞാനും ഇത്തരത്തിൽ പരത്തിയാണ് കുഴിച്ച്ട്ടുള്ളത് പക്ഷെ എന്റെത് കൂട്തലാഴം കൂട്തലാണ്
ആഹ് അല്ലേലും നീ കുഴിക്ക്ണ ഉഷാറാണ്
ആ അഹ് അഹ് താങ്കള് മനസ്സ മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അ് അതുപോലെ തന്നെ ഞാന് ഇപ്പോൾ പഠിച്ച് കൊണ്ടിരിക്കുന്നത് ഞാ ഹ്... സാമ്പത്തിക ശാസ്ത്രത്തിലാണ് എൻ്റെ എന്താപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ നെലവിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമാണ്
അയോചകായി തോന്ന്ണൊര് വിഷയാണ് പലർക്കും
ആഹ് പക്ഷെ എന്നെ സംബന്ധിച്ചട്ത്തോളം എനിക്ക് വളരെ പ്രിയപ്പെ ട്ട ഒരു വിഷയമാണ് സാമ്പത്തിക ശാസ്ത്രം അതും അ് മൈക് മേ മേക്രോ എക്കോണമിക്സ് അത്തരത്തി നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ കുറിച്ച് അതല്ലെങ്കിൽ ലോകത്തിന്റെ സംഘ സമ്പത്ത്ഘടനയെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണമെങ്കിൽ നമ്മക്ക് സാമ്പത്തിക ശാസ്ത്രത്തില് ഒരല്പ്പം ഒരല്പമല്ല ഒരധികം അറിവ് ഉണ്ടായി